അപ്പ ചെയ്യില്ല ആഹ് ചെയ്യില്ലാന്ന് വെച്ചാൽ ചെയ്യില്ലാന്നുള്ള പിടിവാശിയല്ലേ ഇപ്പൊ ശരിക്കും. പിള്ളേർക്ക് അങ്ങനെല്ലേ ഏഹ്, നമ്മളൊക്കെ ചി
ക്കൂല ചെയ്യൂല ചെയ്യൂല എന്നുള്ള പിടിവാശി ആണ്, അപ്പൊ എനിക്ക് തോന്നുന്നത്
ഞാൻ നോ ക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഇന്ന് ഇവന് ഈ മഴ വന്നപ്പോ ഈ തൂമ്പ ഒക്കെ എടുത്ത് പുറത്തു വരുന്നു എന്തൊ ക്കെ കാണിച്ചു ഇവിടെ ഇന്ന് ഒന്നും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ആകെപ്പാടെ സ്വന്തം കിടക്കയും ബെഡ്ഷീറ്റും വൃത്തിയാക്കി ഇടുക. പിള്ളേര് അറിവ് കൊണ്ട് പ്രായം കൂടിയ വര്ണെ കുറഞ്ഞാണോ വര്ണെ
അതന്നെ എന്താ ചെയ്യ, ഹസ്ബൻഡിനോട് പറയാ അവള് അവര് അങ്ങനെ മഴത്തും ചളിയിലൊക്കെ കളിച്ചോട്ടെ ഞാനൊക്കെ അങ്ങനെ തന്നെ വളർന്നന്ന് പറയും ഹസ്ബന്റിന് അങ്ങൻത്തൊരു കാഴ്ചപ്പാടാ ഹ് ഹ് ഞാൻ പറയും കുറച്ചൊക്കെ വൃത്തിയും വെടുപ്പും വാണ്ടേ ഇൻക്ക് അങ്ങനെയാണ്. ഇൻക്ക് ഭയങ്കര ഇതാണ് ചളിയാവാൻ പറ്റൂല. പിന്നെ ചെ അകത്തെ ചളി മുറ്റത്തൊക്കെ വന്ന് കാല് കഴുകാതെ ബെഡ്ഡ്ലാണ്ട് ഒക്കെ ഒറ്റ കേറാ ബെഡ്ഡ്ലൊക്കെ.
ആഹ്, നമുക്ക് ഒക്കെ ഓൾ റെഡി നമുക്ക് സ്വയം നമ്മള് അത്രയും ചെയ്തു നമ്മളെ വീടും പരിസരം എല്ലാം വൃത്തിയാക്കി വെക്കുമ്പോൾ ഇതിങ്ങൾ ഇങ്ങനെ ആയ നമ്മളെങ്ങനെ ഉൾകൊള്ളും. ഉം, മറ്റ് എല്ലാ മുറിയും ഞാൻ ഇളയ കുഞ്ഞിനെ കൊണ്ട് തന്നെ ഇരുന്ന് പുതപ്പും മടക്കി വെപ്പിച്ചു. എന്നിട്ടും അവൻ മടക്കിയിട്ടില്ല, നേ
ആഹ്, ഇബടെ അതേ സിറ്റുവേഷൻ തന്നെ ഇവിടെ, ഇവിടെ ഇളയത് പിന്നെയും ചെയ്യും.
ഞാൻ രണ്ട് വയസ്സുള്ള കൊച്ച്നോട്‌ ഞാൻ അതുകൊണ്ട് മനപ്പൂർവം എന്നു മടക്കി വെപ്പിച്ചു കാരണം അവന് ഇനി നാളെ ഇത് തന്നെ കണ്ടല്ലേ പഠിക്കുന്നത്, അവൻ ചെയ്യില്ല.
ആഹ്, അതന്നെ പറഞ്ഞ്. ഇവിടെ ഇളയത് അങ്ങനെന്നെ ഓന് പിന്നിം ചെയ്യും, മറ്റവന് മൂത്തവന് തീരെ ചെയ്യൂല.
അല്ല മൂത്ത പിള്ളാര് കാണിക്കുന്ന കാണുമ്പോഴാ എല്ലാ പിള്ളേര് ഇനിയിപ്പം ഈ ഇളയ കുഞ്ഞും ഇവൻ കാണിക്കുന്നതണ്ടെ പിന്നെ ചെയ്യാണ്ടാവുല്ലോള്ളു
ആഹ് ശരിയാണ്
അമ്മയ്ക്ക് എന്നെ പ്ര ത്യേകത അമ്മ എന്താ അവനോട് പറയില്ലല്ലോ എന്നോടല്ലേ പറയുന്നൊരു ഇതാ ആ ചോദ്യമായിട്ടാ വരുന്നെ അപ്പൊ
ക്കേണ്ട് ഞാന് ഓൻ ചെയ്യണില്ലല്ലോ അപ്പൊ ഞാനും ചെയ്യൂലാന്ന് അതാ പറയല് ഉം
അപ്പം നമ്മള് എന്ത് ചെയ്യാൻ പറ്റും
ഉം ഇപ്പൊ ഇതാ ചെറിയോന് സ്കൂളിൽ പോയില്ലേ ഒരു ദിവസം അപ്പം വല്യോന് പറയ ഓന് ഇന്നലെ സ്കൂള് വെറുതെ ഒഴിവാക്കി ഞാനും ഒഴിവാക്കും
ഉം
എന്നിട്ട് പിന്നെ ഓന് ആ ടൈമില് ഒരു സ്കൂൾ ഒഴിവാക്കിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ
ഓഹ് ഓഹ്
ഒരിസം ഭയങ്കര മായേ രാവിലെ
ഇതൊക്കെയാണ് പരി
ആഹ് മഴ ആയൊണ്ട് മദ്രസ് ഇൻക്ക് പോവാാൻ കഴിയില്ല എത്രായിട്ടും ഭയങ്കര കാറ്റും മഴിം ഉം
ഉള്ള വാശി
ശരിയാണ് എന്താ ചെയ്യ
ഇപ്പൊ എന്നാ ചുമ്മാ മൊബെലും കണ്ട് കിടക്കുവാ എന്ന വേറൊരു സ്ഥലത്ത് കിടക്കുക ഞാൻ വൃത്തിയാക്കി വേറൊരു സ്ഥലത്ത്-
എന്നാ ഫോൺ കണ്ടാല് ഒരു ശല്യവും ഇല്ല ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടി പിന്നെ ഒന്നുല്ല പ- ഫോണാണ്ട് വാങ്ങിയ ആടി പിടി നായാട്ട്
അതെ ഫോൺ അങ്ങ് മേടിക്കണം അന്നരം കാണാം അവിടെ കിടന്ന് എന്നാ ഒച്ചപ്പാടാ പിന്നെ നമ്മളല്ല നമ്മള് പിടിച്ചാ നിക്കിയേല പിന്നെ പിന്നെ ടിവിയുടെ റിമോട്ടിന് വഴക്കാവും ഫോൺ മേടിച്ചാണെ- ടി വി യുടെ റിമോട്ടിന് പിന്നെ അടുത്ത വഴക്കാ
ഉം
കാരണം ഇളയ ആള് എപ്പോഴും ടിവിടെ മുന്നെ ഇരിക്കുന്നേ മൂത്ത ആളാണങ്കി ഫോൺ കൊണ്ടിരിക്കുന്നേ അപ്പം പിന്നെ അടുത്ത ആളാ അടുത്ത അത് നോക്കുമ്പ ടിവി ആ നീ കണ്ടും ഇത്രയും നേരം കണ്ടില്ലേടാ മറടാ ഏഹ് അവൻ ഇഷ്ട- ഇഷ്ടമുള്ളത് വച്ച് ഇവന് ഇഷ്ടമു പിന്നെ വഴക്ക്
ഞമ്മക്കാണെങ്കിൽ ടൈമും ണ്ടാവൂലേ അടുക്കളന്ന് ഇങ്ങനെ ഓട്ടിപ്പാച്ചിലല്ലേ അവസാനം ഞാൻ അടുക്കളന്ന് എ കയ്യില് കിട്ടണ ചട്ടകോ കോലോ എന്തെങ്കിലും ഉണ്ടാവും അത് വെച്ച് ഒപ്പം കൂടും അപ്പൊ രണ്ടും രണ്ട് വഴിക്ക് ഒറ്റ ഓട്ട
ഞാൻ പറഞ്ഞു ഇനി ഇളയതിതിനോട് ഇന്നലെ വൈകിട്ട് ഞാൻ ശരിക്കും സത്യ പറ എനിക്ക് ഇന്നലെ ഓഫീസിൽ പോയിട്ട് സങ്കടം വന്നിട്ടോ ഇന്നലെ ചുമ്മാ അവിടെ ഇരുന്ന പിള്ളാരാ ഞാൻ പറഞ്ഞിട്ട് പോയാ ആകപ്പാടെ ബെഡ്ഷീറ്റ് റ്റൊന്നു മടക്കി വെക്കാ മാത്രമന്ന് ഞാൻ പറഞ്ഞു മോനെ എളയവനേട് ഞാൻ പറഞ്ഞു അവനെക്കെണ്ട് വിരിപ്പിച്ചിട്ട് മറ്റവൻ കേറി കിടക്കും എല്ലാ ദിവസവും കാണിക്കുന്നയാ ഇളയതിനെ കൊണ്ട് വിരിച്ച് വൃത്തിയാക്കിയിട്ട് മൂത്തവൻ കേറി കിടക്കും ഞാൻ പറഞ്ഞു കൊച്ച് അമ്മയുടെ അടുത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു ഏഹ് കാണിക്കുന്ന നോക്കണം ആ കുഞ്ഞ് എടാ നിനക്കെ എന്റെറ കൂടെ കിടക്കണ നീ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ട്ടോ കൽപ്പിക്കുവാ ആശാൻ ആ അപ്പൊ അത് വിരി
ഇവടെ അങ്ങനെന്നും ചെയ്യൂല പക്ഷെ ഞാന് ബെഡ്ഷീറ്റ് വിര്ച്ചോ അത് അവൻ കേടെട്ത്തും ആകെ ചുക്കി ചുൾച്ച് വൽച്ച്ണ്ടാവും പിന്നെ നെൽത്ത്ണ്ടാവും ബെഡ്ഷീറ്റൊക്കെ
അപ്പൊ ഞാൻ എന്താ പറയാ ഈ രണ്ടാഴ്ചയും മിന്നും വരെ ഞാൻ ഇത് വിരിച്ച് കാണിച്ചു മക്കളെ ഇതേപോലെ വൃത്തിയായിട്ട് വേണം കെടക്കാൻ എന്ന് പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുത്തു ബെഡ് ഷീറ്റും മാറി എടുത്ത് വിരിച്ച് കാണിച്ചു പിന്നേം ഇങ്ങനെ തന്നെയാണ് നമ്മള് എന്ത് ചെയ്യും
ഉം പറഞ്ഞിട്ട് കാര്യല്ല കുട്ടികളൊക്കെ വളർന്നു വരല്ലേ അതൊക്കെ സ്വന്തായിട്ട് മനസ്സിലാക്കട്ടെ എന്താ ചെയ്യാ
ഇനി ഇപ്പ ഞാൻ പറയും ഇന്ന് മുതൽ തിന്നുന്ന പത്രം അവനവൻ എടുത്ത് കഴികിവച്ചുളു പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് വെയിറ്ററാന്ന് ഹലോ വെയിറ്ററെ ഭക്ഷണം ഇങ്ങ് പോരട്ടെന്ന് പറഞ്ഞു എനിക്ക് ശരിക്കും പറഞ്ഞാ ഓഫീസി പോവാൻ മാ നിക്കുന്ന സമയം വെയിറ്റർ ഭക്ഷണം റെഡി ആയോ ഇങ്ങ് പോരട്ട് രട്ടെ പറഞ്ഞു ഏത് വകയാ നിന്റെ ഹോട്ടലിൽ ആരട ഞാന്ന് വെച്ചിട്ട് ഞാൻ അപ് അപ്പ തന്നെ ഞാൻ ഭക്ഷണം പിന്നെ എടുത്ത് കൊടുത്തേയില്ല പിന്നെ ഞാൻ കൊടുത്തില്ല എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല സത്യം പറഞ്ഞാ എങ്ങനെ തോന്നും
ആ എന്താ ചെയ്യാ മക് ഇപ്പള് പർഞ്ഞ നമ്മള് അനുസരിക്കേണ്ട ഒരു കാലായി പോയി
യായി സത്യം പറഞ്ഞ വെയ്റ്ററ് ലാസ്റ്റ് അന്ന് ഏട്ടനാ വിളമ്പി കൊടുത്തെ എനിക്ക് ശരിക്കും പറഞ്ഞാ സങ്കടം വന്നു പോയി അത്രയും നേരം ഉണ്ടാക്കി അന്ന് രാവിലെ എന്താ മീൻ മേടിച്ചു ചാള മീൻ മേടിച്ചു അതും ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി കറിയും വെച്ച് ചോറ് വ വ വാർത്ത് തോരനും ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു പിന്നെ ഇതുങ്ങക്ക് പാത്രത്തിലോട്ട് എടുത്താ മതി ആ സമയത്ത്ഇവൻ പറഞ്ഞു വെയ്റ്റർ അത് ഇങ്ങ് കൊണ്ട്രേട്ടോന്ന്
ഉം ഇവിടെ ഇവിടെ അങ്ങനെയ ഇവിടെ ഉമ്മമാരെ ശീലിപ്പിച്ചൊരു സംഗതിയാണ് ഞാനൊക്കേ കെട്ടിച്ച് കൊണ്ടന്നപ്പോ
ഇല്ലാ ഭർത്താക്കമാർ ആണ് ആമക്കളാ അത് ഇത് പോലെ വളർത്തിന്നല്ലാതെ ഒരു തൂമ്പ പോലും എടുക്കാനായ്ക്കൂല
എന്താണേലൊയ് നമ്മള് നമ്മൾ അത്രയും നമ്മൾ ആർക്ക് വേണ്ടി ചെയ്തു നമ്മള് ആരാന്ന് ഉം ഒരു അർത്ഥ ഒന്നും മനസ്സിലാക്കീട്ടല്ല
പറയ്ണേ ഇപ്പളേയ് എന്താറിയോ വല്ല്യ ഏ മുത്തന് എളച്ചന്ണ്ട് കല്യാണ പ്രായ ആയിണ് എന്നിട്ട് ഓന്റെ മൊത്തം അലച്ച് തേച്ച് ഒരു ഉട്ട ട്രൗസർ വരെ തിരുമ്പുലാന്നേയ് ഇതൊക്കെ അമ്മള് വന്ന
അല്ലെ ഇത് തന്നെയല്ലേ ഇനിയുള്ള കുഞ്ഞുങ്ങളും കണ്ടുപിഠിക്കുന്നേ അവരും തിരുമ്മേലാ അവരും തിരുമ്മേലാ
ഇതൊക്കെ ഞാൻ പറയ ചെറിയ കാര്യങ്ങള് അപ്പൊ അപ്പ എന്നോട് പറയ ആണ് ങ്ങളേ ഒന്നും പണിയെടുപ്പിക്കാൻ പറ്റൂലാ പറയും ഇവ്ടെ അങ്ങനെ നിയ
അപ്പ നിയമം
ഇത് അമ്മള് കുടുങ്ങാണ് എന്താ അമ്മള് അങ്ങനെ ആയി ചെയ്താല് ഓല് ഞമ്മക്ക് വയ്യാണ്ടാവുമ്പോ അമ്മളെ തിര്ഞ്ഞോക്കൂലാ
ആഹ്
അങ്ങനെയുണ്ട അങ്ങനെ പഠിച്ചാേണ്ടെയ്
നമുക്ക് വയ്യാണ്ട് വന്ന അവ്ടെ കെടക്കുവെല്ലാം അല്ലേ അവര് പിന്നെ ഒരിക്കലും കഴുകി ഉപയോഗിക്ക്യല്ല
ഉപയോഗിക്കൂല അതാന്നറീല്ല അപ്പൊ അതൊക്കെ പഠിപ്പിക്കണം പറയ കുഞ്ഞ്ങ്ങളാകുമ്പം ആമ്പിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ഒരേപോലെ
ഉം ഞാനിവിടെ പാഠ്ച്ച പണി പതിനെട്ടു നോക്കീട്ട് ഒന്നിനെം കിട്ട്ന്നില്ല അടുക്കളലോട്ട്
ഉം ഇൻക്ക് പിന്നെ രണ്ട് ആങ്കുട്ട്യാളാണ് അപ്പ ഞാനും ചെലേപ്പോ അങ്ങനെ ഇൻക്ക് വയറ് വേദനക്കെ ആവുമ്പോ വെയ്യാണ്ടായാല് അകൊന്ന് തോത്തും വാരി വെക്കും അപ്പൊ ഉമ്മ കണ്ടാട്ട് മോനോടാ പണി ഇട്പ്പിക്ക്ണ് അറിം
ഉം ഉം
ഉമ്മാക്ക് പറ്റില്ല
ഉം അല്ല ഉമ്മക്ക് പറ്റൂലല്ല ഒന്നാത് പുതിയ പുതിയ പിള്ളാര് വരാൻ പോകുന്ന പിള്ളാര് നമ്മടെ മക്കക്കഒന്നും എട്ത്ത് കൊടുക്കുന്ന് ഓർത്ത് നമ്മള് വളർത്തണ്ട
ഉം ശരിയാണ്
ഇവർക്ക് കഴിവുണ്ടെങ്കിൽ ഇവർക്ക് കഴിക്കാം
ഇത്പ്പോ കുളിക്കാൻ പോവുമ്പോ എന്നും ഞാൻ പറയണ്ട് എന്നും അവനാന്റെ ചെയ്യണം വേറൊന്നും ചെയ്യേണ്ടല്ലോ അവനാന്റെ അവനാന്റെ ബാഗില്ള്ള പുസ് തകക്കെന്ന്‌ ടൈം ടേബ്ളൊക്കെ നോക്കി വെക്കാ കുളിക്കുമ്പോൾ പോയി മുണ്ടെട്ക്ക ഇത് കുളിക്കാൻ കേറിയാല് കുളിച്ച് കഴിഞ്ഞാല് ഇമ്മാ മുണ്ട് അറിം എന്നും മുണ്ടും കൂടി കൊണ്ടാേവൂല്ല
ഇവിടെ അര മണിക്കൂറ് ചതംന്ന്ക്കും
ഉം
ഞാൻ അടുക്കളേന്ന് പണിചെയ്യ്ന്നീന്റെ എടയ്ക്ക് വന്ന്ട്ട് വേണ്ടെ എട്ക്കാൻ
ഉം ഇതന്നെ ഇപ്പൊ വയ്യാണ്ട ആയപ്പെ ഇൻക്ക് ഞാപറയൊ റസ്റ്റാആണ് ഇൻക്ക് ഓടിച്ചാടി പായാനൊന്നും കഴിയൂല്ല നിങ്ങള് അവനാന്റെ ചെയ്യണംന്ന് പറയും എവ്ടെ ചെയ്യ്ണ്
ഉ ശരിക്കും എന്ത് ചെയ്യണം ഇങ്ങനെ ഞാൻ പറയേ ഹ ഹസ്ബന്റ് നോടും ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞു എന്നോട് ഇന്ന്ഞാൻ ന്ന് ഞാൻപറഞ്ഞു എട്ടനോട് ഞാൻ പറഞ്ഞു എട്ടാ പാത്രം കഴ്കി വച്ചോളാൻ പറഞ്ഞു പിന്നെ എന്റെ കൈയ്യ്ടെ ഇത് ഇങ്ങനെ സൈഡീന്ന് പോവുന്നു തൊലി
ഓഹ്
മക്കള് അപ്പൊ എന്തുകൊള്ളും പറയാലാ അന്നട്ട് എടീ ഞാൻ കഴ്കി ഇതേ കഴ്കിന്ന് പറഞ്ഞു നീ എൻ കഴ്കി വെച്ചേര് ബ്രോ ആ ഞാൻഅത് പിന്നെ നൈസായിട്ട് കഴ്കിയ പോലെ കഴുകീന്ന് വച്ചിട്ട് കൈയ്യ്ടെ സൈഡ് ഇങ്ങനെ പൊളിഞ്ഞു പോവുമ്പളെ പോകുമ്പോളേ കളക്ഷൻ എടുക്കുവല്ലേ അപ്പൊ കൈ ഒത്തിരി ഡാമേജ് ആയി പിന്നെ എട്ക്കാൻ പറ്റ്ല അപ്പ ഞാൻ കഴ്കി വെച്ചു ആഹ് കഴുകീന്നും പറഞ് അച്ഛൻ കഴ്കിന്ന്ള്ള മട്ടിലാപക്ഷെ എളയ കുഞ് ഇതേ വരെ അത് ഒപ് പാത്രം എടുത്തോണ്ട് പോയിട്ടില്ല ഞാൻ പർഞ്ഞു ഉച്ചക് ഞാനാ ആ പാത്രത്ത്ന്ന് ചോറ് ഇട്ട് തരും ഇഞ് അട്ത്ത ട്രിപ്പ് ‌വരുമ്പഴും ഞാന് അതേ പാത്രത്ത്ല് ചോറ് ഇട്ത്ത് വേച്ചരുട്ടൊ മോനേന്ന് പറഞ്ഞിട്ടുണ്ട് ഉ പറി ഇവര് ഇപ്പ ഇവരെ കിട്ടികഴ്ഞ്ഞാ ഒരിക്കലും നമുക്ക് കിട്ടില്ല
അത് ശെരിയെന്നെ ഒരു പണിഷ്മെന്റ് കൊടുക്കണം എട്ക്ക് നന്നാവാൻ വേണ്ടീട്ടല്ലേ
അതെ ഇപ്പൊ ഇവരെ കിട്ടി ട്ടി ഇഞ് ഒരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല നമ്മൾ വെറുതെ നോക്കാന്ന് മാത്രൊള്ളൂ നമ്മള് നേക്കൊന്നല്ല. ഇത്‌ നിങ്ങളെ ഭവിയിലോട്ട് വേറെരു പെണ്ണ്‌വീട്ടി വേറൊര് വീട്ട്ന്ന് വരുമ്പൊ ഇവർക്ക് വേലക്കാരിയായിട്ടാണോ വരുന്നെ ഇവരെ ഷഡ്ഡി കഴുകാനും ഇവരെ നോക്കാനും ഇവരങ്ങ് ഇവ് ഒരു നേരത്തെ ഭക്ഷണം പോലും ചെലപ്പൊ ഉണ്ടാക്കി കൊട്ത്തെന്ന് വരത്തില്ല എന്റ കാഴ്ചപാട്ന് ഇവർക്കറിയാങ്കി ഇവർക്ക് കഴിക്കാം
ഉം ചെല കാര്യങ്ങളൊക്കെ ഭയൻങ്ക് വെഷമാവുല്ലേ ഞമ്മക്ക് നമുക്ക് വയ്യാണ്ട ആ സമയത്തൊക്കെ ഉം ഭക്ഷണം എട്ത്തെരാൻ പറ്യെന്നെ
നമ്മളെ പോലെ അല്ല നമ്മടെ മക്കൾ ഇനി ജീവിക്കാൻ പോകുന്നേ കാരണം നമ്മള് ന്ന് പറഞ്ഞാ കൊറേ പറഞാ കോക്ക്‌ന്ന പെണ്ണ് മ്പിള്ളാരായോണ്ട് നമ്മ്ള് എല്ലം വീട്ടിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊട്ത്തു പോന്നു പക്ഷേ നമ്മ്ടെ മക്കളാവ്മ്പോ ഇതൊന്നും ചെയ്ത് കൊടുക്കാത്ത ഒരാളെ സങ്കൽപിക്ക്യാ മുന്നോട്ട് കൂടെ വരുന്നൊരു പാട്ണറ് ഇതൊന്നും ചെയ്തു കൊടുക്കത്തില്ല അപ്പൊ എന്ത് ചെയ്യും അയ്നെക്കുറിച്ച് ചിന്തിച്ചാമതി അപ്പൊ നമ്മളിപ്പോ ചെയ്യിക്കുവാണോ അല്ല ചെയിക്കാതിരിക്ക്‌ന്നാണോ ചിന്തിക്ക്യ ഇപ്പൊ ഇതുങ്ങൾക്ക് ഒന്നും അറിവായിട്ടില്ല ഇവര് ചെയ്യും കൊറേഒക്കെ അപ്പൊ ഇവരെ ഓരോന്ന് പഠിപ്പിച്ചു വെച്ചാ അവരെ ഭാവിയിലോട്ട് ചെലപ്പോ അവർക്ക് വെശക്കാതിരിക്ക്യും
ഉം ഉം ശരിയാണ് ഇന്നാ ശരി ഇന്നാ വേറെ എന്താ ഉം